ശരി ആഹ് ആഹ ആഹ്
കേൾക്കാവോ
ആഹ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം തന്നെ ഞാൻ എണീറ്റിട്ടേള്ളൂ അണ്ട് പ്രത്യേച്ച് വിശേഷൊന്നും പറയാനായില്ല
അത ന്തേ ലൈറ്റാണല്ലോ
ആഹ നിന്നെ കൊറച്ച് നല്ല ലേയ്റ്റായി എന്റെ വീട്ടിലാണ് അപ്പൊ അടുപ്പിച്ചടുപ്പിച്ച് എല്ലാ ദിവസവും ലെറ്റന്നെ
ഞായറാഴ്ചയല്ലേ കുട്ടികൾക്ക് പിന്നെ പ്രത്യേകിച്ചോന്നും സ്കൂളൊന്നും ല്ലല്ലോ
ഞായറാഴ്ചാർഞ്ഞാ ഇവിടെ പിന്നെ ആരൂല്ല ഞാനും അമ്മയും കുഞ്ഞും മാത്രള്ളൂ
ആഹ കുട്ടി എന്തോരായതാ കുട്ടി എന്തോരായി
അതിന് ആറ് മാസം
ആഹ അത്രകൊള്ളുല്ലേ
അത്രേള്ളൂ അത്ര ഉണ്ടെങ്കിന്തെ ഞാാനിപ്പതാ ഫോം വിളിക്കുമ്പോ എന്നെ തിരിഞ്ഞിരുന്ന് നോക്കാണ് ആരേ അമ്മ ഫോൺ വിളിക്ക്ണത്ന്ന് ആരെ ആര് ഫോൻ വിളിച്ചാലും അവന് അവരെ മോത്ത് നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ടിരിക്കും
അത്ങ്ങനെ സംസാരിക്ക്ണ് കേൾക്കുമ്പോഴേ കുട്ടികൾക്ക് സംസാരം ങ്ങനെ കേക്ക്ണോട്ത്ത് ശ്രദ്ധ പതി കുട്ടിയാളെ ഈ സമയം അങ്ങനെയണല്ലോ ഉം അവര് സൗണ്ട് കേട്ട് സൗണ്ടുകളോടണല്ലേ ഇപ്പ അവര് പ്രതികരിക്ക അവര് എന്തെങ്കിലുക്കെങ്ങനെ ഇതാക്കിയത് എന്തെങ്കിലൊക്കെ ങ്ങനെ കിണൂ കിണൂന്നൊക്കെ പറ്ഞ്ഞോട്ങ്ങിയാ ആഹ ചിണുങ്ങ്ണ്ണ്ട് അമ്മ അധികം ഫോണിൽ സല്ലഭിക്കേണ്ടന്ന്
ഇത് മറ്റേ ഫോ ഏ ബസ്സിലൊക്കെ കേറി കഴിഞ്ഞാ ഇവനെ വചോണ്ടൊക്കെ ഇരിക്കുമോ ആരെ ആരെങ്കിലും അവിടെ വന്ന് നിന്ന് ഫോണിൽ സംസാരിക്കണെങ്കിൽ അവരെ മുഖത്തേക്ക ചിരിച്ച് രിച്ചിരിക്കും
ആഹ് മൂപ്പര് വിചാരിക്ക്ണ് മൂപ്പരോട് സംസാരിക്ക്ണ്ന്നാണ് അതാണ് ആ ചിരി അയിനറിയൂലല്ലോ അത് ഫോണിലിന്നൊന്നും ഫോണും
ആഹ ശരിയ ഇല്ല അപ്പഴ ആ അരാണ് ഫോൺ വിളിക്കുന്നത് അവരെ കയ്യിലവന് പോണം അത് മസ്റ്റാ അവരെ കയ്ല് പോയിര്ന്നിട്ട് ങ്ങനെ ഫോണിലൊക്കെ തടവി തടവിയിരിക്കും യിരിക്കും ആഹ് കാപ്പി കാപ്പില്ലാം ആയാ
ആഹ് ച്ച കാപ്പിയൊക്കയി ഫസ്റ്റ് ഒരു കാലി അടിച്ച്
ആഹ എണീറ്റിട്ടേളു ഞാ ഇനി ഇനി കട്ടച്ച എല്ലാം കുടിക്കത്രേ
പ്പെയ് ചായക്കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല അല്ലേ
ആക്കും അമ്മ ആക്കും അമ്മാമ്മേണ് ഏ അമ്മാമ്മ ണ്ടെങ്കി രാവിലവര് എണിറ്റ് ആക്കു ല്ലാം അപ്പൊ അമ്മാമ്മ ന്ത് പള്ളില് പോയിട്ടാള്ളെ അമ്മാമ്മേം അനിയത്തിയും കൂടി ഇനി ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ഞാനെണിറ്റപ്പതെക്കും ആ ഇവര് രണ്ടൂരു ല്ല അവടെ ഇനി പോയിട്ട് പയ്യെ വരട്ടെ ഞൻ ഞ അമ്മ ഞാൻ നോക്കിയപ്പോ കട്ടി ഇട്ടോണ്ട് വച്ചേക്ക അപ്പൊ ഞാനെ എന്താ ഇവിടെ നമ്മളെ വീട്ടിന്റെ ഇവിടെ എല്ലാം മാങ്കോസും റമ്പൂട്ടാനൊക്കെ ഒക്കെ സുലഭമായിട്ട് കിട്ടാറുണ്ട് അപ്പൊ ആഹ് ഇവിടെ നമ്മളെ വീട്ടില് തൊട്ട് ഫ്രണ്ടിലൊരു ആഹ് എസ്റ്റേറ്റ് ഉണ്ട് ഒരുപാട് സ്ഥലമുള്ള റബ്ബറും മാങ്കോസും റംബൂട്ട ട്ടാനും എല്ലാണ്ട് അതിനകത്ത് അപ്പൊ അവര് അവിടെ മാങ്കോസ് ഒക്കെ ഉള്ളതൊണ്ട് തൊട്ടടുത്ത് ത്ത വീടുകളിലോട്ട് അതിന്റെ വിത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ നല്ല രസമാണ് വി പക്ഷെ എസ്റ്റേറ്റ് തീന്ന് മുമ്പ് മുമ്പ് തരുവായിരുന്നേ പാലക്കാടുള്ള ഒരു ആളുണ്ടായിര്ന്ന് ഒരു അപ്പൂപ്പൻ അയാള് എസ്റ്റേറ്റ് നോക്കി നടത്തിക്കൊണ്ടിരുന്ന നേരത്ത് ആപ്പ നമുക്ക് തര തരുവായിരുന്നു പേരക്കൊക്കെ വിലക്കൊക്കെ തരുവായി ര്ന്ന് ഈ വാഴയൊക്കെ ഉണ്ടായിതിനകത്ത് അപ്പൊ ഏത്തൻ കൊലയും അങ്ങനെയുള്ള പഴവർഗം പഴ ണ്ടല്ല പഴക്കൊലൊക്കെ കിട്ടുമ്പോ അയാള് വിളിക്കും നമ്മളെ കൊണ്ടു പോവാാൻ വേണ്ടിട്ട് പൈസ ക്കോ അങ്ങനെ ആഹ്
നല്ല റേറ്റ് ആവുല നല്ല
ആഹ് അത് തന്നെ നല്ല സാധനമാ നല്ല സാധന പ്രത്യേകിച്ച് ഒരു കീടനാശിനിയും കാര്യങ്ങളൊന്നുംന്നും ചെയ്യുന്നില്ല നമ്മള് നമ്മളിവിടെ കണ്ടൊണ്ടിരിക്ക അവിടെ അതിൽ എന്തൊക്കെ തളിക്കുന്നുണ്ട്ത് വീട് ഇന് റോഡിന്റെ അപ്പുറത്തെ സൈഡ് ഈ എസ്റ്റേറ്റ് ട്ടിന്റെ റമ്പൂട്ടാന്റെ വേലിയാ റമ്പൂട്ടാൻ എന്റെയൊക്കെ ആ അപ്പൊ ഒന്നും ചെയ്യുന്നില്ല അവരങ്ങനെ പ്രത്യേകിച്ച് കേടാവാതിരിക്കാൻ വേണ്ടി രാ
ഉം അതെല്ലേ ആ എന്നാലും അത് തന്നെ നല്ല ഇതിൽ കായ്കളൊക്കെ ഉണ്ടോ അതല്ലേ
ആഹ് അത് തന്നെ നല്ലോണ്ണം കായകളും ഉണ്ടാാവും അതുപോലെ തന്നെ നല്ല മധുരമായിരിക്കും
ആഹ് കാണാൻ രസാവും അങ്ങനെ കായ്ച്ചത് ഇങ്ങനെ കൊല കൊലായിട്ട് ഇങ്ങന നിക്കുമ്പോ എന്തുരസാ ആയിരിക്കില്ലേ
ആഹ് ശരിയാ റബൂട്ട റമ്പൂട്ടാൻ നല്ല രസമാണ് കാണാൻ അങ്ങനെ നിക്ക
നല്ല കളറു ആണല്ലോ ആ പച്ചേമ ലിങ്ങനെ
ഇതവണ കിട്ടീല്ലേ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ആയിരുന്ന ടൈമിൽ എനിക്കും കിട്ടുവായിരുന്നേ അത് അത് ബട്ടിചെയ്താ റമ്പൂ നോർമൽ ഉള്ളതിനെക്കാട്ടിയും കൊറച്ച് കൂടി വലിപ്പം കാണും അതിന് നമ്മള ഇവിടെ ഉള്ള ബെഡ് ബെഡ് ചെയ്തതാ അതും ഇത് ഇങ്ങനെ അതിന്റെ കുരു ഈ അതിന്റെ കുരു ഉണ്ടല്ലോ അതിൽ നിന്ന് അതിന്റെ ആ മാംസമുള്ള ഭാഗം വിട്ട് വരും
ആഹ് ആഹ് ആഹ്
ആഹ് പക്ഷെ നമ്മള് ഈ കടയിൽന്ന് വാങ്ങിക്കുന്നത് അങ്ങനെയല്ല അതിന്റെ അരിച്ചിയിൽ നിന്ന് ഇളകത്തില്ല സാധനം ചെറുതും ആയിരിക്കും മധുരവും കുറവായിരിക്കും ഇത് നല്ല മധുരവും മാണ് എല്ലാം ഉണ്ട് ഈ മ മാങ്കോസായാലും അങ്ങനെ തെന്നെ അപ്പൊ അത് വാങ്ങിക്കാൻ താഴത്തെ വീട്ടിലുണ്ടേ അപ്പൊ ഞാനത് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോയത പോയിട്ട് വന്നപ്പോഴത്തേ കട്ടം ചെയ്യില്ല ആഹ് ഞാൻ വേണ്ടിട്ട് വേണം
കരയുന്നുണ്ടത്
കരയണതല്ല അമ്മെടെ കയ്യിലായിരുന്നു അമ്മ ഇപ്പൊ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടീട്ട് എൻ്റെ കയ്യില് കൊണ്ട് തന്ന് ഇനി ഞാൻ വച്ചേക്കണം ആഹ് അവന് ഇപ്പ രാവിലെ എണീറ്റ് എന്തോ വാശി പിടിച്ച് ച്ച് കണക്ക് വാശി കാണിച്ചിട്ട് വന്ന്
ആഹ് ആഹ്
അപ്പൊ ഞാൻ ഉം അവനെ എടുത്തിങ്ങനെ ഇരിക്കുന്നു തോളത്തിട്ട കഴിഞ്ഞ പ്രശ്നല്ല എന്തങ്കിലുക്കെ നോക്കി അങ്ങനേ ഇരുന്നോളും മറ്റേ മടിലിരുത്തിക്കഴിഞ്ഞാ അവങ്ങനെ ഫോണിൽ തടവി തടവിയിരിക്കും ആഹ് ഹ മക്കളൊക്കെ എവിടെയ അനക്കൊന്നുല്ലല്ലോ?
ഏ എക്കെ മദ്രസയിലൊക്കെ പോയി ഉം ഉം ഇല്ല മദ്രസ പൊയി
ഓ ഇന്നണ്ട്
ഉം..... ഇന്നലെ അവതിയാരുന്ന് ഏവ മിന്റേ അവതിയായിരുന്നു ഇന്നലെ
എന്തോ?
ഇന്നലെ അവധിയായിരുന്നു ഇന്നലെ മഴൊക്കെല്ലായിരുന്നോ? അപ്പൊ ഞങ്ങ ഇവിടെ അപ്പം ന്നലേ അവധിയാരുന്ന് മദ്രസൊന്നുണ്ടായിരിന്നില്ല
ഓ ആ വശത്തോട്ട് കി അല്ല ആ വശേ
ഇന്നലൊക്കെ ഇ ന്നലെ മിനിഞ്ഞാന്ന് ക്കെ നല്ല കനത്ത മഴയെ തുടർന്നു ഇവിടെ നല്ല മഴായിരുന്ന് അപ്പ അവധി പ്രഖ്യാപിച്ചേക്കായിരുന്നുന്നല്ലേ.
ഉം ഇവിടെ ഇവിടെ ഇന്നലെ ഞാനീ ഇത് സിറ്റിയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായി. കറങ്ങാനൊക്കെ അങ്ങനെ പോയപ്പോ മഴയാ ഫുള്ള് ബസ്സിലൊക്കെ ഇരുന്ന് നേരത്ത് തൊക്കെ ആഹ് സീറ്റക്കെ നാനഞ്ഞിട്ട ബസ് വന്ന് നിക്ക ഇരിക്കആഹ് ഇ ഓ
അപ്പം വെയി വെയിലളിച്ചാമയത്തും കയിവെയിലായിട്ടുകുന്ന്
ആ ഇതിപ്പോ ഞാൻ രാവിലെ എണീക്ക നേരത്തെ ഇവിടെ നല്ല ഇരുണ്ടിട്ടുണ്ടായി ഇപ്പതാ വെട്ടം വീഴുന്ന്ണ്ട്
ഉം ഉം.
ഉം ഇപ്പൊതാ ഭ വെയിലിന്റെ ആവരു ഇതൊക്കെ വന്ന് മറ്റേത് രാവിലെ എണീറ്റപ്പം നല്ല ഇരുളിച്ചെരുന്നു ആഹ്.. മക്കള് ഏ മൂന്ന് ര?
രണ്ടു പേര്.
രണ്ട്പേര് ആഹ്
മദ്രസേ പോയിക്കണ് അക്ക് മാരി എനക്ക്നൊ രു പത്ത് മണിയാവോടിട്കും ആഹ് ആ പത്തുമണിയാകുമ്പോക്കെ എത്തും.
ആഹ് കാപ്പിയൊക്കെയാക്യോ?
ആഹ് വെള്ളപ്പണ്ടാക്കി വെച്ചിട്ട്
ഓ അക്കട് അക്കടെ എന്ത്ന്നാ? കൊണ്ടോ വ കൺഫ്യുഷനായീ രാവ് ലേഎണീക്കുമ്പോ? കാപ്പിക്ക് ന്ന് പറയണ സാധനം ഉണ്ടാക്കണ ഭയങ്കര കൺഫ്യൂഷന.
ആഹ് ശരിയാണ് അതെല്ലാവർക്കും അങ്ങനെയ ഇത ഇതൊക്കെ തലസി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ ആയിരത് തലവേദന അവസാനിക്കും എല്ലാം ഞാൻ എന്തു ഉണ്ടാക്കണംന്ത്ക്കണം രാവിലെ തന്നെ അതായിരിക്ക് നമ്മചിന്ത ഈവകക്കെ പിന്നെ ത ഒരു ദിവസം ചെയ്യുമ്പ നമുക്ക് ആ യര് ചിന്ത വരല്ലല്ലോ
ആഹ് ഞാ ഞാൻ ഇന്നലെ കൊറെേ ദിവസം നോക്കീട്ട് ഉം ദോശ ചുട്ട് അതുലെ കുറയായി ദോശകഴി ആക്കിട്ട് ഇന്നലെ ഞാന കാ ഇത്പ്പ ദോശയും ചട്നിയും പിന്നെ പെട്ടെന്നി ങ്ങനെ എനിക്ക് മസാലദോശല്ലാ ഓർമന്ന് പ്പൊ ഞാനൊരു പുതിന ചെട്നി ഉണ്ടാക്കി.
ദോശക്ക്നിങ്ങള് ഇങ്ങനെ ചോറൊക്കെ കൂട്ടോ അടിക്കുമ്പോ?
അരക്കുമ്പോ ചോറ് കൂട്ടല്ല് ഇല്ല ഇല്ല ദോഷമാവിന് നമ്മളെ നമ്മളെ എവിടൊക്കെ ദോശമാവിന് അരിയും ഉഴുന്നും വെള്ളത്തിലിട്ടിട്ട് ആഹ് അത് പുതിർത്തി അരച്ച എടുക്കയായിരുന്നു
അരിയും കൂടി സമാസമാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് എടുക്കുവ അരി
ആഹ് അതീ ആഹ് ആഹ് എത്ര അളവ് കൂടുതല കുറവാ എന്താ കരക്കപ്പൊ ഒരു അപ്പക്കെ കുറവാ എടുക്കുന്നത് ഒരു ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്ന് അങ്ങനെ എന്തോ ആണ് അളവെന്ന് തോന്നുന്നി ഞാന് ഹസ്ബൻറിന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ അവിടെ മാവ് എടു ക്കുന്നെ അരി ഉഴുന്നും എടുക്കും പിന്നെ അതിൽ കൂടി കുറച്ച് ഉലുവ എടുക്കും പിന്നെ മറ്റേ വെള്ള അവലുണ്ടല്ലോ ഇത് കൊടുക്കും ഇത്രയും എടുത്ത അരച്ചിട്ടാ ഞാനാണെങ്കി ദോശക്ക് വയ്ക്കല് അത് നല്ല നല്ല മൊരിഞ്ഞിട്ടാ കിട്ടല്
ആഹ്
പിന്നെ എന്താണ്
ഈ അത് എന്തോ പറയവന്ന് ഹസ്ബന്റ് ഹസ്ബൻ്റൊക്കെ
എന്തോ
ഹസ്ബൻഡ്
ആഹ് ഹസ്ബന്റ് ഒക്കെ ദേ ജോലിക്കുപനുള്ള തയ്യറെടുപ്പിലാണ് ഉം ജോലിന്ന് ഞായറാഴ്ച അത് കാരണം മീനേ പണി കുറവേണല്ല പിന്നെ എന്തൊക്കെയ ചെയ്യാനുണ്ട് വർക്ക് ചെയ്യാനുണ്ടായിട്ടേ
ആഹ് ആഹ് ആഹ്
ആഹ് അവിടെ എന്താ ഹസ്ബന്റ് ചെയ്യണേ
ഇവിടെ ഇത് അബ്രോഡ് പോവാനുള്ളതിൽ നോക്കാണേ മറ്റേ വണ്ടിയ എടുക്കല് ഡ്രൈ വണ്ടി വണ്ടിയ എടുക്കല് വണ്ടി എടുക്ക ല് ഓട്ടോ ഒക്കെ
ഓട്ടോ ആഹ് ആഹ് ആഹ് ആഹ്
ഇപ്പൊ പുറത്തോട്ട് പോനെ നോക്കുന്നു പണി കുറവാ മഴയ പണി കുറവ അതിപ്പോ എല്ലായിടത്തും അങ്ങനെല്ലോ അങ്ങനെ ഇപ്പ ഇനിപ്പോ ത്തോട്ട് എവിടെയെങ്കിലും പോകുന്നന്ന് പറഞ്ഞിട്ട് നിക്കുന്നു അപ്പൊ ഡ്രൈവിങ് ആകെ അറിയാന്നുള്ളൊരു തൊഴില് അപ്പൊ അത് വച്ചിട്ടന്നെ നോക്കുന്നു അപ്പൊ എന്റെ അടുത്തണ മറ്റേ ഈ വെയർ ഹൗസ് പോലെ അവിടെക്കെ ഫോർട്ടി ലിഫ്റ്റി ഫോർട്ട് ലിഫ്റ്റിന്റെ അതൊണ്ടല്ലോ സാധനങ്ങൾ എടുത്ത വെക്കാനൊക്കെ അപ്പൊ അതിന്റെ കോഴ്സ നോക്കുന്നെ അങ്ങനെ ഇപ്പൊ അതിന്റെ കോഴ്സ് തൃശ്ശൂര്ങ്ങാണ്ട ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ ആഹ് നേരത്തെ എന്നെ ഇങ്ങ് നാട്ടില് കൊണ്ടാക്കി എന്റെ നാട്ടിൽ ആഹ് അപ്പൊ പോയിട്ട് ഇനിപ്പോ ഇന്നലെ മൂ അ ഇരുപത് ദിവസത്തെ കോഴ്സാ പക്ഷെ ഇത്രയും ദൂരന്നാന്ന് അറിഞ്ഞോണ്ട് അവര് അഞ്ചു ദിവസം ആക്കി കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസം ത്തെ കോഴ്സ് ഇന്നലെ കഴിഞ്ഞു മൂന്ന് ദിവസം ആദ്യം ചെയ്ത് അഞ്ച് ദിവസം ഒരുമിച്ച് ചെയ്യല്ല മൂന്ന് ദിവസം ചെയ്യാന്ന് പറു മൂന്ന് ദിവസം ചെയ്ത് ഇന്നലെ തിരിച്ച് വീട്ടിൽ പോയിട്ടുണ്ട് അപ്പൊ ആഹ് അടുത്ത് ഇനി രണ്ട് കോ രണ്ടെണ്ണം കൂടി ഉണ്ടേ അത് ചെയ്യാൻ വേണ്ടിട്ട് പതിന ആഹ് പതിനാറും പതിനേഴും ആഹ് വരുന്നെ അപ്പൊ ആഹ് നേരത്തെ എന്നെ വന്ന് കൂട്ടിട്ട് പോവാന്ന് പറഞ്ഞ്
ഉം ഉം ഉം ഉം
എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിൽ വന്ന് നിക്കുന്ന അല്ല ഞാൻ ഒരു ഒരുമിച്ച വരുന്ന് ഒരാഴ്ച നിക്കും പോവും അങ്ങനെയാണ് വരുന്നത് ഡെലിവറി കഴിഞ്ഞേ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ ഇങ്ങനെ വന്ന് ഒറ്റക്ക് നിക്കുന്നെ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ട് ന്നേ പക്ഷെ ഇപ്പം എനിക്ക് ഇവിടെ വന്ന് കഴിഞ് എനിക്ക് തിരിച്ച് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ
അയ് ശരി എന്നാ പിന്നെ ഓ ആഹ് ആഹ് ആഹ് എന്നാ ശരി ട്ടെ ആഹ്
ആഹ് ആ